ഹലോ സുഖല്ലേ
സുഖാണ് എന്തൊക്കെ വർത്താനങ്ങള്?
ഹലോ കേൾക്കണില്ലേന്ന് ചോയിച്ചേ കേൾക്ക്ണ്ടോ
സൗണ്ട് ഇച്ചിരി ചെറുതാണ് തോന്നണു, ഇന്റെത് അങ്ങട്ട് എങ്ങനെ അറീല.
അവിടന്ന് ഇങ്ങട്ട് പറണത് കേൾക്കണ്ട് ഇവിടുന്ന് പറണത് കേൾക്ക്. എന്തൊക്കെ ന്നട്ട് സുഖ ആഹ് പനിയൊക്കെ മാറി. ചുമ ഒന്ന് ചുമ മാറിട്ടില്ല. പനിക്ക്ണ് ആ അതെ അതെ
മഴ ഉണ്ടോ അങ്ങോട്ട്
ഏ ഇവിടെ മയ ഉണ്ടായിരുന്നു ഇപ്പോ ഇപ്പോന്ന് കൊറവ്ണ്ട്
ആഹ് പിന്നെ വേറെ വിശേഷങ്ങള്
സുഖം
ജോലിയൊക്കെ ഒര്ങ്ങിയ ചായോടിയൊക്കെ കഴിഞ്ഞ് ചോറ് ചോറൊക്കെ ആയോ
ആഹ ചായോടി കഴിഞ്ഞ് ചോറൊരു വിധം എല്ലാതും റെഡി ആയ്ക്ക്ണ് ഇഞ് മീൻ പൊരിക്കാണ്ട് അങ്ങനൊക്കെ ഉം അവിടെയൊക്കെ എല്ലതും കഴിഞ്ഞോ ഒക്കെ റെഡി ആയോ
ആഹ് ഇവടെ കൊച്ചിനെ ഒർക്കലിലാണ് പണികളൊക്കെ ഇങ്ങനെ ഒരുങ്ങണള്ളു പിന്നെ എത്ര മക്കളാ ആ ചെറിയ കൊച്ചാണ്
എത്രയായി കുട്ടിക്ക് എത്രയായി
അവൻക്ക് നാല് മാസം മൂത്ത ഒരാളുണ്ട് അവന് സ്കൂളിൽ പോയി ഒന്നാം ക്ലാസ്സിലാ
ആ ആ ഇന്ന് ശനി ഞായറാഴ്ചയല്ലേ
ഏ
ഞായറാഴ്ചല്ലേ ഞായറാഴ്ച ക്ലാസ്ണ്ടാ
അല്ല മദ്രസിൽ പോയിക്ക മദ്രസില് സ്കൂളില്ന്ന് പറഞ്ഞ മദ്രസില്
ആ ആ അപ്പൊ ഈ ടൈം ആയിട്ടും വിടൂല്ലേ അ പതിനൊന്ന് മണിയായി തുടങ്ങില്ല ഇപ്പോ
ഒമ്പതരക്കാ തുടങ്ങിക്ക്ണ ഓൻക്ക് പതിനൊന്നരക്ക് അത് വിടലുണ്ട് ഓൻ്റെ വാപ്പി പോയിട്ട് കൊണ്ട്രലാ
ഞാറാഴ്ച ആവുമ്പൾ ഞാറാഴ്ച നേരം വൈകീട്ടേക്കാരം
ഇഞ്ഞ് ഒമ്പത് ഒമ്പതരക്ക് ഒള്ളൂ മദ്രസ്സ്
അല്ലാതെ ടൈ സ്കൂള് ടൈമിൽ രാവിലെ ഇണ്ടാവൂലെ
ഏ
സ്കൂളില്ലാത്ത സ്കൂൾള്ള ടൈമിൽ
അല്ല സ്കൂൾ ഇള്ള ദിവസം വൈകീട്ട് നാലരക്ക് സ്കൂൾ ഇല്ലാത്ത ശനിം ഞായറും ഒമ്പതരയ്ക്ക്
ആ വൈകീട്ടാകുമ്പോൾ കുഴപ്പം മറ്റേ രാവിലെ കുട്ടികളെ എണീപ്പിച്ച്
അതന്നെ രാവിലെ രാവിലെ നേരത്തെ സ്കൂളിൽ പോകണ്ടേ ഒമ്പത് മണിയ ആകുമ്പോക്ക് ബസ് ബസ് വരും അപ്പക്ക് പോവണ്ടേ അപ്പൊ മദ്രസ വൈകിട്ടാണ്
ആ
ആഹ
അങ്ങനെയാണെ കൊഴപ്പില്ല നല്ലതാണ് വൈകുന്നേരം ആവുമ്പളേ മറ്റേ രാവിലെ കുട്ടികൾ എണീക്കാനും മടിയാണേ
ട്ടെന്നാ നാലരക്ക് മദ്രസ്ക്ക് പോകും ആറ് മണിക്ക് വരും
ഉം പിന്നെ എല്ലാരും ഒരേമാതിരിക്ക അവുമ്പം അ സ്കൂൾത് പല പലർക്കും പല ടൈമിലാവുല്ലോ
ആ അതന്നെ ചിലർക്ക് രാവിലെ നേരത്തെ വരണ വണ്ടിയുണ്ട് അപ്പൊ ഒക്കെ ബുദ്ധിമുട്ടല്ലേ
ആ അതെ അതെ
നിന്റെ കുട്ടികളൊക്കെ സ്കൂൾ പോയോ അല്ല മദ്രസിൽ പോ മദ്രസൽ പോയോ മദ്രസ് അവിടെ ഞായറാഴ്ച എപ്പളാ മദ്രസ്സ
അഹ് എന്നും എന്നും എന്നുള്ള മാരിക്കെന്നെ അഹ് തുടങ്ങുന്നത്
ആ ഇവിടെ ഞായറാഴ്ച ചെറിയ കുട്ടികൾക്ക് ഞായറാഴ്ചയാവുമ്പോൾ ഒൻമ്പതരക്ക് തന്നെ ആകും
ആ അയ്ന് ഇത് ശനിം ഞായറും എട്ട് മണിക്ക് തുടങ്ങും എല്ലാവരും ചിലർക്ക് ആറരക്ക് തുടങ്ങും ചേലോർക്ക് എട്ട് മണിക്ക് തുടങ്ങും അങ്ങനൊക്കെ
ആഹ്
എല്ലാർക്കും സുഖമാണ് കൊഴപ്പൊന്നുല്ല സുഖമാണ് വീട്ടിലെല്ലാവർക്കും സുഖമാണ് അവിടെയൊക്കെ സുഖമല്ലേ എല്ലാവർക്കും ഫുഡൊക്കെ
ഹ് സുഖാണ് കോഴപ്പോന്നുല്ല ആഹ്
കുട്ടികളോക്കെ മൂത്ത വല്ലിയ കുട്ടി രണ്ടിലാ ഒന്ന് രണ്ടിലാ
ഓന് സ്കൂള്ൽ ഒന്നില് ആഹ് സ്കൂള്ൽ ഒന്നില് മദ്രസിലും ഒന്നാം ക്ലാസ്സിൽ
ആഹ്
പനിയായിട്ട് ഹോസ്പിറ്റലിലോന്നും പോയില്ലെ
ഞാൻ പനിയായിട്ട് ഹോസ്പിറ്റലോക്കെ പോയി വന്ന പനി മാറി ചോമക്ക് മരുന്ന് കുടിച്ച് രണ്ടു ബോട്ടിൽ കുടിച്ച് ച്ചി പിന്നെയിപ്പോ ഇംഗ്ലീഷുമര്ന്നല്ലെ ശരീരത്തിന് കെടും അല്ലെ അപ്പോ പിന്നെ വല്ലാതെ കുടിക്കാൻ നിന്നിട്ടില്ല അഹ് വന്ന കുറച്ച് ചുമാ പെട്ടെന്ന് മാറൂല ചുമ വന്നാലെ
ആഹ് ചുമ വന്നാ മാറാൻ ബുദ്ധിമുട്ടാ അതന്നെ
പിന്നെ എന്തെങ്കിലോക്കെ ചുക്ക് കാപ്പിയോക്കെ ഉണ്ടാക്കി അങ്ങനെ കുടിക്കു
ആഹ് ആഹ്
അങ്ങനെ കോറവാണ് കോറെ കോറഞ്ഞ്ക്കണ് കോറവാണ്
ഈ മോബൈലോക്കെ കാണാലോ ഇഞ്ചിനീരും മഞ്ഞപ്പോടിയും തെനും കൂടെ കൂട്ടിയിട്ടോക്കെ അങ്ങനെയോക്കെ കാണാം
ആഹ് അങ്ങനെ കോറെണ്ട് ഡോക്ടേഴ്സ്സെന്നെ ഇങ്ങനെ പറഞ്ഞയാണ് ആഹ് അപ്പോ ഐടക്കോക്കെ ചെയ്തു നോക്കും അങ്ങനെ
അഹ് അഹ് ആഹ് ആഹ് എന്തെങ്കിലുമോക്കെ ഇങ്ങനെ നമ്മൾടെ ഓരോ കുസൃതി മരുന്നോക്കെ ചെയ്തു നോക്കായി കഫ കഫത്തിന്റെ ഉണ്ടായിട്ടാണ് ഈ ചുമ നിൽക്കാത്ത
ഞാൻ ഈ ഇംഗ്ലീഷ് മര്ന്നോക്കെ ആവുമ്പോ മ്മക്കും ശരീരത്തിനും കെടാണ് ഒരുപാട് കുടിക്കുമ്പോളെ രണ്ട് ബോട്ടിൽ ഇപ്പോ കുടിച്ചു രണ്ട് ബോട്ടിൽ രണ്ടു ബോട്ടിൽന്റെ മുകൾല് കുടിച്ച് ഞാൻ അപ്പ പിന്നെ അത് ഒരു പെടി അധികം അത് അകത്ത് കയറുമ്പോളും പെടിയല്ലെ അപ്പോ പിന്നെ ഞാൻ നിർത്തി
ആഹ് ഈ പിന്നെ ഇംഗ്ലീഷ് മരുന്നാണോ കുടിക്ക്ണെ ഹോസ്പിറ്റല് പോയത്
ഒരു ബോട്ടിൽ ഞാൻ ഹോസ്പിറ്റൽ പോയപ്പോ അവിടുന്ന് തന്നു പിന്നെ ഒന്ന് ഉപ്പ കടെന്ന് വാങ്ങികോടുന്നു തന്നു ഒന്ന് പറഞ്ഞിട്ട് ഉം
മരുന്നാവുകോണ്ട് കുടിക്കുമ്പോ ശ്രദ്ധിക്കണം നമ്മളെ എന്തെങ്കിലോക്കെ നാടൻ മര്ന്നിന്റെ ഒക്കെ ഇതാണെങ്കിൽ കോഴപ്പ് പ്പല്ല ഇംഗ്ലീഷ് മര്ന്ന് ആകുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം വീൻ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കുടിക്കാനോന്നും പറ്റില്ലല്ലോ
മ് പിൻ ആഹ് അതെ പിന്നെ അധികം ഒരു പെടി
ല്ല അവര് തരുന്നേ അപ്പോ പിന്നെ ന്നമ്മക്ക്
ആഹ് ആഹ് അത് തന്നെ ഞാൻ നിർത്തി ഞാൻ ഒഴിവാക്കി ഇപ്പോ ഇങ്ങനെ ഓരോന്ന് പിന്നെ തുളസിൻ്റെ എല അങ്ങനോക്കെട്ട് ചൂടുവെള്ളം ഒക്കെ ഉണ്ടാക്കി കുടിക്കും അഹ് കുടിക്കും
പനിക്കൂർക്കൻ്റെ നീര് അതോക്കെ ഇപ്പോ നല്ലതാ
ആഹ് അതോക്കെ നല്ലതാണ് അതോക്കെ കുടി ഒക്കെണ്ടാക്കി അങ്ങനെക്കാണ്ട് കുടിക്കും
പിന്നാ ആവിയോക്കെ പിടിപ്പിച്ചോക്കിയാ മതി അപ്പോക്കെ ഈ
ആഹ് ആവി പിടിപിച്ച് ആവി പ് പിടിച് നോക്ക് ഒരു പ്രാവശ്യട്ട് പിടിച്ച് നോക്കിട്ടെള്ളു ചെയ്തിട്ടില്ല
ആഹ് ശെരി ഉം
വിജാരിക്കും പിന്നെ ചെയ്യൂല്ല
അതന്നെ മടിയാ അതെല്ലാം കൂ ടെ നുള്ളിപെർക്കി ഇണ്ടാക്കിക്ക്‌ണ്ട അത് ചൂടാക്കണങ്കി അതൊക്കെ
ആഹ് അതന്നെ അതന്നെ
വെറെ വിശേഷങ്ങള് എത്രാ എത്രാളാന്നാ പറഞ്ഞ് മക്കള് ആഹ് ശരി
ഉം
പിന്നേ ഹസ്ബൻഡ് ഇവടെ നാട്ടിലെന്നേണ് തന്നെയാണ് കോഴിഫാമാണ്
അഹ് ആഹ്
ഉം
എന്റെത് ഗൾഫിലാണ്
ആഹ് ആഹ് അ വീട്ടില് ആരൊക്കെ ണ്ട്ന്നിട്ട് മക്കളും നീയൊള്ളോ
അല്ല ഞാനും വീട് മാറിട്ടില്ല വീട് നോക്ക്‌ണ് ണ്ട്
ആഹ് ശരി ഉം
വീട്ടിലാവുമ്പോ ആസ്ബെന്റെ അനിയമാര്
എന്തെങ്കിലും വേറെന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടോ ഓൺലൈൻ ആയിട്ടോ
ഇല്ല ഓൺലൈലായിട്ട് എന്നും ചെയ്യണില്ല കുറച്ച് മുമ്പ് മ്പേ ചെയ്യ്‌തിരുന്നു പിന്നെ അതൊക്കെങ്ങനെ ഒക്കെ ലോങ്ങ് ടേം അരെ ഈ ഷോർട്ടേ ഷോർട്ട് ടേം ആയിട്ടുള്ള ഓരോരെ വർക്ക് അതൊക്കെ അതൊക്കെ പിന്നെ അങ്ങനെ എടക്ക്‌ണ്ട് നിന്നു പോകും. പിന്നെ പിന്നെ ഞാൻ നോക്കിട്ടില്ല്യ പിന്നെ സ്റ്റാറ്റസ് വർക്കൊക്കെ പറഞ്ഞ് ങ്ങാണ്ട് വരും ഓരോരുത്തര് പിന്നെ അതിലേക്ക് അങ്ങനെ പോയി നോക്കി ഇതായിട്ടില്ല
പ്പൊ ക്കെ ട്ട അത് ഒരു വർക്കും ഒരു സ്റ്റാറ്റസൊന്നും ആവൂല്ല ഒരുപാട് സ്റ്റാറ്റസു ഉണ്ടാവുന്നതെല്ലാം കൂടെ ദിവസോ ആള് ക്കാര് കാണുല്ല
ആഹ് അഹ് അകൊറേ ആളുക വ്യൂവേഴ്സ് കുറേ ആ വേണം ന്നാലൊക്കെ ന്നിന്റെത് ന്റെ നൂറ് നൂ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ
കൊറേ ആള് ഇപ്പോ നമക്ക് ഇണ്ടങ്കിലും ഇപ്പോൾ മൊബൈല് ഇഷ്ടം പോലെ ഉണ്ടാാവും പക്ഷെ എല്ലാരും ഒന്നും അങ്ങനെ
ആഹ് അതന്നെ
പിന്നെ ഇന്നിട്ടേ നാ ഇന്ന് ട്ട് കൊറേ കണ്ട് പിന്നെ നാളെ അത് തന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് വെറു വണം അമ്പോ അങ്ങനെ കാണുല്ല അതുകൊണ്ട് അതൊക്കെ ഇച്ചിരി കൊറവാ സ്റ്റാറ്റസ് വർക്കൊക്കെ
ആഹ് ഞാനും ഇപ്പ അത് തന്നെ ഓരോരുത്തര് ഇങ്ങനെ പറഞ്ഞു ചെയ്യതുടെ ചെയ് ത് ചെയ്തോളി ചെയ്തോളി ന്നൊക്കെ പറഞ്ഞ് വരും ഞാനും പിന്നെ ഇതാക്കിട്ടില്ല പോയിട്ട്
ന് ഒരു പൈസ കണക്കാക്കിയിട്ടുള്ള കാശ് അങ്ങനത്തെ വർക്ക് ഒക്കെ കാണാം അതൊക്കെ നമ്മ ഇക്ക് പ ജോലി ഉണ്ടേനും കാശ് ല്ലേനും ന്നറഞ്ഞാ പോലുള്ള പണികളാ
അങ്ങനെക്കെ വേറെന്താ വേറെല്ല ദൂരയാത്രയൊക്കെ പോയിരിന്നാ ഏഹ്
ഒബൈറ്റ്
ഞാന് ഓൺലൈൻ ആയിട്ട് ഒരുപാട് ചെയ്യതിരുന്നു. ഇപ്പൊ കൊറച്ചായിട്ട് ഇപ്പ ഞാന് പ്രസവി ചെട്ക്കണോട്ത്ത്ന്ന് ങ്ങട്ട് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല പരേ വർക്കും ഇതക്കങ്ങനെ ഓരോരുത്തര് വിടുന്നുണ്ട് ഒക്കെ ഇൻവെസ് സ്റ്റൊക്കെള്ളതാ
അപ്പ അതൊക്കെ ആവുമ്പോ അമ്മക്ക് ബുദ്ധിമുട്ടാ ആഹ്
ഹും ചെലപ്പോ ഓരോ പകുതി കിട്ടും അപ്പോത്തിന് അതെടുത്ത് പോകും അങ്ങനെയൊക്കെ ആവുമ്പള് ഹമ്മുക്ക് അപ്പ പിന്നെ അമ്മക്ക് പിന്നെ എന്ത് ഇത് ഇതായി അതിനോള്ള പോയി അപ്പോ പിന്നെ പിന്നെ അതിന് ചേരുല്ല അങ്ങനെക്കെ
അപ്പോ വേറെല്ല ചെയ്യാൻ പേടിയാണ് നമ്മള് ഇള്ളത് പോകും ചെയ്യും എന്നാ ചെലത് നിക്ക് കിട്ടണോണ്ട്ട്ടോ
ആഹ്
ചെല് ഒരു വിധം ഓടണ വർക്കുകളൊക്കെ ആയിട്ടൊക്കെ ഇണ്ട് പഷേ അയിലൊന്ന് ഇൻവെസ് റ്റിടാന്ള്ള് രു ബുദ്ധിമുട്ടുകോണ്ട് ചെയ്തിട്ടില്ലതുവരെ
ആഹ് പിന്നെ കൊറെ ഒരുപാട് ഇൻവസ്റ്റ്‌വേണം അത് ഇൻവെസ്റ്റ്‌മേന്റ് വേണം
ആഹ് അതെ അതെ ആഹ് വാണേ ആഹ് ആയിരത്തിന്റെക്കെപ്പറോള്ള ഇൻവെസ്
ആഹ് അതൊക്കെ ആകുമ്പോ പിന്നെയും കൊറച്ചാള് നി നിക്കും നി അഞ്ഞൂറ് ആയിരത്തിന് താഴൊക്കമ്പം എല്ലാ നടക്കണിയാ പെട്ടന്ന് പോവാണ് പിന്നെ ആയിരോന്നും ഇപ്പമ്മള് തീർക്കാണ്ടാവില്ലല്ലോ പെട്ടെന്ന്
പൊതുക്കത്തിലൊക്കെ നല്ലോണ്ണം കടം മേടിച്ചിട്ടാ കെട്ടിന്ന് അവക്ക് കടം വീട്ടാനുള്ളതൊക്കെ കിട്ടിനെട്ടോ പിന്നെ ഒത്തിരിയൊക്കെ കിട്ടിന്നു പിന്നെ ഇപ്പോ കൊറച്ചായിട്ട് പിന്നെ എക്കൗണ്ടിൻ്റെയൊക്കെ പ്രോബ്ലക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ നിർ ത്തി
ആഹ് പിന്നെ വേറെന്താ അങ്ങനെ പോ
അപ്പോ ഇന്ന് ഉച്ചക്ക് എന്താ സ്പെഷ്യല് ഇണ്ടാ
സ്പെഷ്യല് ആഹ് സാധാ നമ്മള ചോറും കൂട്ടാനൊക്കെയാണ്
ആഹ്
ചുമ്മിൻ പൊറിച്ചത്ണ്ട് അങ്ങനെക്കെ ഓരോര കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉപ്പേരി കറി വെണ്ടക്ക കറി ഉം പപ്പടം പെരിച്ചത്ണ്ട് അങ്ങനെക്കെ ഹും നൈറ്റില് പിന്നെ വേറെ നോക്കണം എന്താ ചപ്പാത്തി എന്തെ ണ്ടാക്കണം നൈറ്റില് പിന്നെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലൊക്കെ നോക്കണോ അങ്ങനെ ആഹ്‌ അങ്ങനെ ഇങ്ങനെയൊക്കെ എൻ എന്നാ ആയിക്കോട്ടെന്നാ ഓക്കെ ആഹ് ഓക്കെ ഓക്കെ